ക്കല്
എന്താ വർത്താനം
ചായയൊക്കെ കുടിച്ചോ
ഓഹ് ചായ കുടിച്ചു കുട്ടിയോളൊക്കെ പറഞ്ഞയച്ചു ഇന്ന് അംഗനവാടി ഉണ്ടല്ലോ
ഓഹ്
അംഗൻവാടിയിലേക്ക് പറഞ്ഞയച്ചു
കുട്ടിക്ക് അംഗൻവാടീക്ക് പോവാൻ മടിയോ കരച്ചിലൊ അങ്ങനെ എന്തേലും ഉണ്ടോ
ഇല്ല അവൾക്ക് ഭയങ്കര ഇഷ്ടാണ് ഇപ്പൊ കൊറേ ടോയ്സ് സും കാര്യങ്ങളൊക്കെ ഉള്ളോണ്ടേ പിന്നെ ടി വി ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടാ അംഗലവാടി പോ കാന്
അവിട്ത്തെ അംഗനവാടി എങ്ങനെ ഉഷാറാണോ ഇപ്പൊ പൊതുവെ അംഗൻവാടികളൊക്കെ ഭയങ്കര അപ്ഡേറ്റഡ് ആണല്ലോ?
അതെ അടിപൊളിയാണ് ഇപ്പോ ഓര്ക്ക് ബുക്കും കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പോ ഓരോ ദിവസം ഓരോ വിഷയങ്ങൾ ഇണ്ടാകും അപ്പോ ഞമ്മളോട് ഇങ്ങനെ ഇങ്ങനെ ഇപ്പൊ ഓരോ കുടുംബം അങ്ങനെ ഇണ്ടാവും മുറ്റം വീട് മുറ്റം അങ്ങനെയൊക്കെ ഓരോ ചാപ്റ്റർ ഉണ്ട് ഓൽക്ക് അപ്പൊ അയിനൻസരിച്ച്ള്ള സാനങ്ങള് ഞമ്മളോട് പേരൻസിനോട് ഇണ്ടാക്കാൻ പറയും കുട്ടിയാക്ക് ഇണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ പറയും ഇന്നട്ട് കൊണ്ടരാൻ പറയും ഇപ്പ ഇന്ന്പ്പ തോണിയൊക്കെ ഇണ്ടാക്കി കൊണ്ടോയ്ക്ക്ണ് ഇന്ന് മയേണല്ലോ
ആഹ് ആഹ്
അംഗനവാടിന്റെ എട്ത്ത് ഒരു തോട്ണ്ട് അപ്പയിക്ക് കുട്ടിയാളൊക്കെ ഇടാൻ വാണ്ടി തോണി ഇണ്ടാക്കാൻ പറഞ്ഞ്ക്ക്ണ് അപ്പൊ തോണിയൊക്കെ ഇണ്ടാക്കി പൊയിക്ക്ന്ന് അപ്പൊ ഭയങ്കര ഇഷ്ടാണ് അങ്ങനെക്കെ ഇണ്ടാക്കി കൊണ്ട്വരാൻ പറയുമ്പോ കുട്ടിയാക്കും നല്ല താല്പര്യാണല്ലോ
ആഹ് ആഹ്
പോകാനൊക്കെ നല്ല താല്പര്യാണല്ലോ? അങ്ങനെ പൊയിക്ക്ന്ന് ഇങ്ങക്കിന്ന് ലീവ് ആയിരിക്കുംല്ലേ
ആ നമക്ക് ഷെനിം ഞായറും ലീ
ഷെനിം ഞായറും ലീവ് ലീവാണ് അതെ
ഹലോ
നിങ്ങള് ചായൊക്കെ കുടിച്ചില്ലേ
ഓഹ് ചായൊക്കെ കുടിച്ച് ഇവിടെ ദോശിം ചട്നിയായിന്നു ഇന്ന്
അതെ
ഓ ഇവിടെണ്ട് ഇന്ന് നല്ല മഴയാണ്
ആഹ് അതെ ഇവിടേം നല്ല രാവിലെ എണീറ്റപ്പത്തന്നെ നല്ല മയെയാണ്
ഉം ഉം പുറത്തേക്കൊന്നും ഇറങ്ങാൻ തോന്നാത്ത രീതിയില്ള്ള മയേണ്
ഞ്ള്ളെ മയേണ് അതെ അങ്ങളെ വീടിന്റെ എട്ത്ത്ള്ള പേരക്ക മരൊക്കെ വീണു അങ്ങനെ നാശനഷ്ടങ്ങളൊക്കെ ഇണ്ടായിക്ക്ന്ന്
ആണോ?
നല്ലെയ് എലഞ്ഞ് നിക്ക്ന്ന മരായിരുന്നു പേരക്ക മരം
ഹാ വീട്ടിലേക്ക് ആ വീട്ട
ആ ആ വീട്ടിലേക് ചാഞ്ഞിട്ടാണോ അതെ അത് വീടിന്റെ ഇങ്ങനെ ചാഞ്ഞോണ്ട് ഞങ്ങളെ വീട് ഓട് ഇട്ട പെരേണ് അപ്പൊ വേക്കളൊക്കെ കൊറേ നഷ്ടപ്പെട്ടു മഴ മഴ പെയ്യുമ്പോ കുട്ടികളക്കെ ഞമ്മളെയ് പൊർ ത്തർക്കാതെ ശ്രദ്ധിക്കണം
കൊടുക്ക
ആഹ് നാശനഷ്ട്ടം ഇണ്ടായിക്ക്ന്ന് ഇങ്ങള അവിടെ
അപ്പ ഇങ്ങന പറയിണേക്കാം നമ്മള് പഞ്ചായിലെ
പഞ്ചായത്തിലേക്ക് കൊടുക്കാം അമ്മക്ക് പഞ്ചായത്ത് അമ്മള് ഫോട്ടം കാര്യങ്ങളൊക്കെ വിട്ട ട്ട് കൊടുത്താല് ഞമ്മക്കയിന് അതിനൊരു നഷ്ടപരിഹാരം കിട്ടും
ആണോ?
ആഹ് അതെ
ഉം
ഇപ്പം വടെ കുറച്ചു ദിവസം മുന്നേ തെ ങ്ങ് വീണ് ടേങ്കൊക്കെ പൊട്ടി ഇതായിന്ന് അപ്പ ഞങ്ങളതും പഞ്ചായത്ത്ക്ക് കൊട്ത്തിട്ട്ണ്ട്.
ഓഹ്
അപ്പ നമ്മളെ മെമ്പറും കാര്യങ്ങളൊക്കെ വന്ന് നോക്കും. നമ്മൾ ഫോട്ടട്ത്താണ്ട് നമ്മളെ പ്രൂഫും കാര്യങ്ങളൊ ക്കെ കൊണ്ടയ് കൊടുത്താല് വില്ലേജ് ഓഫീസിൽ പോയി കൊണ്ടെയ് കൊട് ക്കാ. അപ്പൊ നമുക്ക് എന്തെങ്കിലും തുക കിട്ടും
ആഹ് അപ്പൊ എന്താ അപ്പൊ തെങ്ങ് വീണതാണെങ്കില് ആ തെങ്ങ് വീണതിന്റെ ചി ഒരു ഫോട്ടോയും വീടിന്റെ ഒരു ഫോട്ടോയും അതൊക്കെയാണൊ അയിന്റെ
പ്രൂഫായിട്ട് വേണ്ടത്? അതെ. അതൊക്കെ ഫോട്ടോ സഹിതം നമ്മൾ അവർക്ക് തെളിവ് വാണ ല്ലോ പിന്നെ നമ്മളെ വീടും കാര്യങ്ങളും ഞമ്മളെ പേരിലായിരിക്കണം. അല്ലെങ്കില് വേറെ എല്ലാപ്പം ഒരു കുടുംബാണെന്നുണ്ടങ്കി ചിലപ്പോ ഓര്യേച്ചിട്ടൊന്നും ഇണ്ടാവില്ലല്ലോ വീതം വെച്ചി ട്ട്ണ്ടാവില്ലല്ലോ. അപ്പോ അതില് പലേ അം ഗങ്ങളും ഉണ്ടാകൊല്ലോ. അപ്പോ അങ്ങനെ പറ്റില്ല അങ്ങനെ ആയാ ഓരോ അംഗവും പോയാണ്ട് ഞങ്ങ ക്ക് ഇങ്ങനെ ആയിന്ന് കൊട് ക്കൊല്ലോ അപ്പൊ നമുക്ക് തരാൻ കയ്യില്ല. അപ്പോ നമ്മള് പേരിലാണ് ന്നുണ്ടെങ്കിലേ നമുക്ക് കിട്ടൊള്ളൂ. അല്ലെങ്കി നമ്മളെ പേരിലാക്കണം. അപ്പം നമുക്ക് കിട്ടും. ഇതൊക്കെ നമുക്കൊര് ഗവൺമെൻ്റ് ന്ന് കിട്ട്ണ സഹായാണ്. കൊർച്ചെന്തെങ്കിലും ആയാലും അത് ഞം ക്കൊരുപാകാര വണല്ലോ
ഇല്ലണ്ടാ
ഇങ്ങള ഇവിടെ എങ്ങനെയാണ് മരങ്ങളൊക്കെ ഉണ്ടോ വീടിനടുത്ത്
ആഹ് ഇവിടെ മരങ്ങളൊക്കെ തന്നെ ആണ് ഇങ്ങനെ പൊട്ടിച്ചാടാ, മതില് ഇടിഞ്ഞ് ചാടാ, അങ്ങനെയൊക്കെ ഇണ്ട് ഇപ്പം മഴ നിന്നിട്ട് മതിലൊക്കെ ഏഹ് ഇതാവുന്ന്.
ഇതാവുന്ന്. അതെ അവ് എന്താ മരങ്ങളൊക്കെ മാക്സിമം ഞമ്മൾ തെന്നെ മുറിച്ചാണ്ട് കളയാൻ ശ്രമിക്കണം. ഇങ്ങനെ വീടിലേക്ക് എടുത്ത് നിക്കുന്നതേ.
ആഹ് ആഹ്. ഹാ അങ്ങൻത്തതൊക്കെ.
ങ്ങൻത്തതൊക്കെ. ആഹ് ഇപ്പ ഇങ്ങനെ ഞമ്മൾ തെന്നെ മുറിച്ച് മാറ്റണംന്നൊക്കെള്ള ഒര് നിയമം വന്ന്ക്ക്ണ് ന്ന് പറിണത് കേട്ടു. ഞമ്മളിപ്പ ഞമ്മള് മരങ്ങളൊക്കെ അയൽവാസികളെ മരത്തിന്റെ അട് വീടിന്റെ അട്ത്ത് കൊക്കോൽക്ക് നാഷ്ടം ഇണ്ടാക്ണ രീതിയില് മരങ്ങൾ വളർന്നാല് അതൊക്കെ ന്നമ്മൾ വെട്ടികളയണം. അല്ലെങ്കി നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കണ്ടി വരും ന്നൊക്കെ പറയ്ന്ന്ണ്ട്.
തന്നേ
പിന്നെ കുട്ട്യേൾ ഇള്ള വീട്ടിലൊക്കെ മരങ്ങളും ഇതൊക്കെ ഇണ്ടായ ഞമ്മക്ക് പേടിയാണ്. കുട്ടിയാൾ കളിക്ക്ന്ന സമയത്തൊക്കെ വീണാലേയ്. കുട്ടിയാള് പറഞ്ഞാ കേക്കൂലല്ലോ.
ആഹ് പിന്നെ. ഏഹ്?
എത്രീസായി മയതൊടങ്ങിട്ട് എത്രായി?
മയ തൊട്ങ്ങി മാസംആവാനായി മെയ്മാസത്തിൽ ങ്ങിയതാണ്.
ഇപ്രാവശ്യം വേഗം തൊടങ്ങീലേ മഴ.
ആഹ് മറ്റെ നമ്മള് ജൂണിലൊക്കെ ആയിരുന്നു തൊടങ്ങല്ണ്ടായിന്നേ മഴ. കാലവർശ് ശേ ഇപ്പോ ഈ കൊല്ലം മുന്നിലാണ്.
അതെ ഉം. ഇപ്പ ദിവസായിട്ട് അട്പ്പിച്ച് മഴ തന്ന്യാണ്. അതെ. ഡ്രസുകളൊക്കെ അലക്കാനും തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തോരെടാനൊക്കെയ്ക്കാ. ആഹ് തേ
തോരെടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ന്നല്ലോ അടഞ്ഞു മയപെയ്ത ഞങ്ങക്കിവടെ ഭയങ്കരപേടിയാണ് ഞങ്ങളെഇവടെ ഒര്മലയോര പ്രദേശം ആയോണ്ട്. ഇവടെ വിള്ളലുകളൊക്കെങ്ങനെ കണ്ണ്ട്ണ് കയ്ഞ്ഞേ പ്രാവശ്യംതെന്നെ മഴപെയ്തപ്പോ ഇവടെ വിള്ളലുകൾക്കെ വനവകുപ്പ് വന്നാണ്ടേയ്. കണ്ടെത്തിക്ക്ണ് വിള്ളലുകളൊക്കെ. ഇപ്പോം ആ ഒര്പേടിണ്ട് ഞങ്ങൾക്ക് ന്നല്ലേ മഴവെരുമ്പോ. ഇവടെ കൊറെ ഈപ്രദേശത്ത് കുറെ വീടുകൾനശിക്കും.
ഇപ്പൊകൊറെേ വേതല്ലേന്നോ ചൂരൽ മല കേസൊക്കെ ഭയങ്കെരെ ച ചെയ്തണല്ലോ
അതെ അതോണ്ടെന്നെ ഞക്ക്ന്നല്ലെ ഭയാണ്.
പിന്നെന്നല്ലോം ഞമ്മള് ഇവടെ പെയ്യുമ്പോതെന്നെ ഇവടെപഞ്ചായത്തിന്ന് ഇതിന്നൊക്കെ ന്നമ്മളോട് ഇവട്ന്ന് മാറാൻപറയും. ഞമ്മക്കൊരുത് തെരോല്.
ഹോ ആഹ്, ആഹ് ക്യാമ്പ്പോലുള്ള സ്ഥലങ്ങളിലേക്കാണോ അല്ലെങ്കിൽ മ
അതെ
ആഹ്
മ്മളിപ്പോ സ്കൂളുകളിലേക്കൊക്കെ അങ്ങനെമാറ്റൊല്ലോഞമ്മളെ ആഹ് അങ്ങനെ അവര്മാറ്റും.
മഴക്കാലായ അങ്ങന് ത്തെ പേടികളൊക്കെയആണല്ലേഉള്ളത്.
അതെഇപ്പൊ ആദ്യംന്ന്ർഞ്ഞാ ഇങ്ങനെ പേടിയില്ലേയ്നി ഇപ്പോഓരോ സ്ഥലത്ത് ഉരുൾപൊട്ടല് ഇതേപോലെ ഇങ്ങനെ ന്നമ്മളിങ്ങനെ കാണല്ലേ? കേ വാർത്തകളൊക്കെ കേൾക്കുമ്പോ ഞമ്മക്കൊരുപേടിയാണ്. ഇപ്പോ കുറെമരണങ്ങൾ സംഭവിച്ചല്ലോ വീടുകൾനശിച്ചു. ചുരൽമല ഒന്നായിട്ട്പോയല്ലോ അതെ അതിന്റെ മുന്നേ കവളപ്പാറ അതൊ ക്കെ ഒരുഭയങ്കര പേടിന്നെയാണ് ഇപ്പൊങ്ങനെ മലയോര പ്രദേശങ്ങൾളൊലൊക്കെ മാക്സിമം വീ ടുകൾഎടുക്കാതെക്കാൻ ശ്രമിക്ക എടുത്തോലഎന്തായാലും എടുത്ത്
ആഹ് നമുക്കിന്നന വേറെപ്പാ പോകാനുള്ള സ്ഥ മാറി താമസിക്കാനുള്ള വൈകളി ഇല്ലാത്തത കൊണ്ട് നമ്മള് അവ്ടെത്തന്നെ നിക്കുന്നു
അതെ ന്നമ്മൾപിന്നെ അതേജനിച്ച് വളർന്ന സ്ഥലത്ത് തെന്നെയാണല്ലോ ന്നമ്മള് നിക്കാൻആഗ്രഹിക്ക. പിന്നെ ഇവിടെക്കെന്ന് പറഞ്ഞാല് സ്കൂളും, പള്ളി, മദ്രസ അങ്ങനെയൊക്കെള്ളത കട്ത്ത്ണ്ടാണ് അമ്പലംഅപ്പെ ഞമ്മളെന്തായാലും
ച്ച് ജനിച്ച് വളർന്ന സ്ഥലംന്ന് പറയുമ്പോ നമുക്ക് അവിടെ വിട്ട് പോകാനായല് കയൂലല്ലോ നമ്മളെ ഓർമ്മകളും വല്ലിയള്ളത് അട്ത്തന്നല്ലേ
അതെ നമ്മളന്തായാലും നമ്മള് വേറെ വ്ടെ ചെന്നാലും നമ്മക്കിപ്പോ ഒരു അയൽവാസികളായിട്ടും ഇവ്ട്ത്തെരു പ്രദേശായിട്ട് ഇവിടതാ ൾക്കാരായിട്ടൊക്കെ നല്ല നമ്മള് കമ്പനിയായിനിക്കുമ്പോ നമ്മള് പൊർത്ത്ക്കൊര് നട്ടമായിരിക്കും നമുക്ക് ഒരുമാതിരി ഒരു കെതിടായിരിക്കും
ഉം ഉം ശെരിയാണ്
അവ്ടെ ജീവിക്കാൻ നമുക്ക് പാടായിരിക്കും
അതെ..
അതോണ്ടാ നമ്മള് ഇവ്ടെ തന്നെ നിക്കുന്നെ
ഉം
ഇങ്ങൾത് ഇങ്ങളവ്ടെ അങ്ങനത്തെതൊന്നും അറിയപ്പെട്ടില്ലല്ലോ
ഇല്ല നമ്മളവ്ടെ മഴ നമ്മ എന്താണ് നഗരത്തി ത്തിലാണ് താമസിക്കുന്നത് നമുക്ക് വിടെ അടുത്തടുത്ത ആളുങ്ങളാണ് ഏഹ് എന്താ തിങ്ങി പർക്കുന്ന ഒരു ഏരിയന്നൊക്കെ പറയൂലേ അങ്ങൻത്തെ സ്ഥൽത്താണ് നമ്മള് ആ അതാണ് നമ്മൾ അങ്ങനെയാണ്
അതെ
അപ്പൊ നമുക്ക് മലപ്രദേശങ്ങള് കാണുമ്പോ ഭയങ്കര ഒരു പച്ചപ്പ് ഫീലാണ് ഹരിതാപകരമായിട്ടുള്ള അങ്ങനെയൊക്കെ തോന്നും
നല്ല രസാണ് കാണാന് നല്ല രസാണ് ഇവ്ടെ വെള്ളച്ചാട്ടും കാര്യങ്ങളൊക്കെണ്ട്
ആഹ് ആഹ് അതഞാപറഞ്ഞേ മ മഴക്കാലായല് അഹ് മഴകാലയാല് നമുക്ക്അങ്ങൻ ത്തെ സ്ഥലങ്ങളില് ക്കെക്കെ ടൂറ് വരാനാണ് ഏറ്റും കൂട് തല് ആഗ്രഹം വെള്ളത്തി കളിക്കാനും
നല്ല വെള്ളച്ചാട്ടണ്ട് അ ഞങ്ങള ങ്ങോട്ട് പോകാറൊക്കെണ്ട് എല്ലാപ്രാവശ്യംപോകാൻ നല്ല മയും വെള്ളംണ്ടാകുമ്പോ നല്ല രസാണ് പിന്നെ അതിന്റെ അട്ത്തന്നെ ഈ കോറിള്ളതൊണ്ടാണ് ഈ പൊട്ടല് വന്ന് വിള്ളല് വന്നതെ നല്ല കോറിണ്ട് അപ്പൊ കല്ലുകളി ങ്ങനെതാക്കിട്ട് പ്രകൃതിക്കത് കേടാണല്ലോ
ഉം
അപ്പൊ ഞമ്മള് മനുഷ്യന്മാര്ന്നെ അങ്ങനെ ഓരോന്ന് ചെയ്താണ്ട് ഞമ്മക്കെന്നെ ഞമ്മളന്നാ ചെയ്യുന്നത്
പിന്നെ ഞമ്മള് നല്ല പ്രകൃതിനല്ലോ സംരക്ഷിക്ക ക്കുന്ന നമ്മളന്നെ പ്രകൃതിനെ നശ് പ്പിക്കുന്നത്
അതെ അതോണ്ടന്നെ നമുക്ക അങ്ങനെ വരുന്നതും അപ്പൊ അങ്ങനെ ഒരു കാ ഒരു വർഷം നോക്കുമ്പോ നല്ലതണും വടെ തൺപ്പും കാര്യങ്ങളൊക്കെ ണ്ടാകും വേനൽക്കാൽത്തും വെല്യ ചൂടൊന്നും ഞമുക്ക് ണ്ടാവാറില്ല
ഓഹ് മരങ്ങളൊക്കെ ഉള്ളതോ ണ്ടായിരിക്കാലെ
അതെ
ആഹ് ഈ വേനൽകാലത്ത് പാമ്പുശെല്യക്കെണ്ടായിരുന്നൊ ഇങ്ങക്ക്
എന്ത്
വേനൽക്കാലത്ത് പാമ്പിന്റെ ശല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ
ഓഹ് പാമ്പകൾ ശല്യംണ്ടാവറണ്ട്
ഓഹ്
നിങ്ങള അവിടെ കാണാറുണ്ടോ പാമ്പുകളെ
ആഹ് നമ്മളവിടെ എന്താ റോമിന്റെ ഉള്ളില് പിന്നെ പുറത്ത് മുറ്റങ്ങളില് ഒക്കെ പാമ്പ് പാമ്പിനെ കണ്ടിട്ടുണ്ട്
അതെ എന്നാ ശരിട്ടോ പിന്നെ വിളി
ന്നാ ശരി. ഓക്കെ